ആം കേക്കാലോ
ആ ആ
ത്തിയോ? വർക്ക് കഴിഞ്ഞോ?
ഇല്ലില്ല വ് അവിടെത്തന്നെയാണ്
അ ആ ഇന്നന്നായിരുന്നോ ആ ഇന്ന് ഞാൻ ഇവിടി ഞാൻ ഞാനിന്നൊരു കല്യാണത്തിന് പോയതായിരുന്നു
ആണോ ആ
ത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് വന്നു ആ നല്ല കല്യാണവാരുന്നു പക്ഷെ നമ്മൾ ആ പെൺകൊച്ചിനെ കാണുമ്പോള്ളൊക്കെ ഓർക്കും ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വിലയിലാണെങ്കിൽ പോലും ആ കഴുത്തും കൈ നിറച്ചും സ്വർണം അത് നല്ല കാശുള്ളൊരു ഫാമിലി ആണത് എന്നാലും ആ അതെന്നാൽ അതിലൊരാള് നമ്മള് ഈ കല്ല്യാണം വലിയ ആർഭാടമായിട്ട് എന്നുവെച്ചാൽ അലങ്കാര ത്തങ്ങളും എല്ലാം വലിയ ആർ പടവാര്ന്നേ സ്റ്റേജ് ഡെക്കറെഷ്നും എല്ലാം വല്ല്യ ആർഭാഡം എന്നുവച്ചാ അതൊക്കെ ഒരിച്ചിരി നമുക്ക് ലഘൂകരിച്ച് വേറൊരു കൂട്ടരെ സഹായിക്കാൻ പ പറ്റുവാണെങ്കിലേ
ആ അതെ അതെ അതെ ഇന്നത്തെ കാലത്ത് ഇപ്പോ അതും ചുരുക്കിയതാ ക്കുന്നേയാ നല്ലത്
ആ ചുരി ക്കി ആക്കുന്നതാണ് നല്ലത് എന്ന് വച്ചാൽ സ്വർണത്തിന്റെയൊക്കെ വില അതുപോലെ കൂടുമ്പം സാധാരണക്കാർക്ക് അതിനനുസ രിച്ചൊള്ളേ ആകെ നടത്താനുള്ള സാ മ്പത്തിക വരുമാനം ഇല്ലാത്തവരും ഉണ്ടല്ലോ
അതെ അതെ അങ്ങനെയുള്ളവരാണ് ഇതായി പോവുക
അതെ ഇത് കാണുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് അവരുടെ മക്കളെ ഇതുപോലെ നടത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് ഇവിടെ കല്യാണമെന്ന് വെച്ചാൽ രണ്ടും മൂന്നും ദിവസത്തെ ഫംഗ്ഷൻസ് ആണ് തലേന്ന് മെഹന്തി കല്യാണം ഡ്രസ്സ് അത് കൊടുക്ക്ന്നന്ന് വേറൊരു പരിപാടി
മ് ഉം
റ്റും നല്ലത് നടക്കണേ സാധാരണക്കാർക്കാണെങ്കില് ഇത് നമ്മ ക്ക് നടത്താൻ സാധിക്കെയില്ല
ഉം ഇതിന്റെ കാണുമ്പഴായിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടേ
ബുദ്ധിമുട്ടാവുന്നതാ അത് ഇത്രയും സ്വർണ്ണവും ഇ ഇത്രേം പൈസയും ചെലപ്പോ കാറും എല്ലാം കൊടുത്ത് വിട്ടാലും നമ്മള് കേറി ചെല്ലുന്ന വീ അവസ്ഥ എന്താണെന്ന് നമുക്കറി ആ അതാണ് ഇതിപ്പോ സ്ത്രീധനം പറഞ്ഞാലും നമ്മളീ കൊണ്ടുപോണ സ്ത്രീധനമായിട്ടാണല്ലോ അവിടെ ഇപ്പം ഇച്ചിരി തൂക്കം കുറഞ്ഞു പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന
അതെ അതെ ഉണ്ട് ഉണ്ട് ഒരുപാട് നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ
അതെ നമ്മള് ന്യൂസിലക്കെ കാണുന്ന സ്ത്രീധനത്തിന്റെ ഒരുപാട് ക്രോശിക്കുന്നു എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു
പർച്ച്
വേണ്ടത് സത്യം വച്ചിട്ട് സ്ത്രീധനം അല്ലെങ്കിൽ വീ രണ്ട് മരുമക്കൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കുറവും കൂടുതലും ആണെങ്കിൽ എന്താ
അതെ അതെ അതെ അവന് ഒന്നും വേണ്ട അപ്പുറത്തെ വീട്ടിലെ പെണ്ണ അത്ര കൊണ്ടുോന്ന നീ എന്താ
ആ ഇത് തന്നെ കൊണ്ടുവരാൻ അതന്നെ അങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാര് നമ്മുടെ ചുറ്റുമുണ്ടേ ഇതൊക്കെ കാണുമ്പോ എന്താ നമുക്ക് ഈ സ്ത്രീധന ത്തോട് നമ്മള് എന്ന സ്ത്രീയാണ് ഒരു ധനം എന്നത് ചിന്തിക്കുന്നില്ല
ഇവര് ഇപ്പോഴും ആ ഒരു പഴയ രീതി ഇത് തന്നെയാണ് ശരി
ആ പഴയ അതന്നെ പഴയ രീതിയിൽ ചിന്തിച്ച് അതിനാണ് നമ്മളിപ്പ പറയണ സ്ത്രീകൾക്ക് നല്ല വ്യധ്യസം കൊടുത്ത ഒരു ജോലി ആയതിന്ന് ശേഷമേ കല്യാണം നടത്താവൂന്ന് പറയുന്നേ ഇത് സ്വന്തം കാലിൽ നിൽ പറ്റിക്കുകയാണെങ്കില്ല് ആ വീട്ടിലതൊരു പ്രശ്ന വരുമ്പോൾ അത്തെ കുറിച്ച് ചിന്തിക്കയല്ല
ഇല്ലല്ല അവർക്കും തന്നെല്ല നമ്മൾ എവിടെയും പോ ഇല്ല നമുക്ക് ആരും ഇല്ലന്നുള്ളരിത് അവർക്കും അവളെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ആള ഇവളത് അങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള അവർക്കും തോന്നും
ആ അതന്നെ അതെന്ന് തോന്നും അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടു നല്ല നല്ലൊരു ജോലി ആയിട്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ ആ എടുക്കാവുള്ളു അല്ലേ
അതെ അതെ അങ്ങനെ തന്നെ ഇപ്പൊ കുറേ പേര് അങ്ങനെയാണ് എന്നാലും കുറച്ച് പേര് ഇപ്പഴും പഴയ
പഴയ ചിന്താഗതി ഉണ്ട് അതാണ് ചില നമ്മൾ എത്രയോ വാർത്തകളൊക്കെ കണ്ടിരിക്കുന്നു ഭർത്താവിന്റെ പീഡനമുണ്ട് എന്ന വച്ചാൽ സ്വത്തിന്റെ പേരിൽ തന്നെ നമ്മുടെ മാനസികമായ പീഡനമുണ്ടല്ലോ ചെലർക്കു പൊറമേ നോക്കുമ്പ നമ്മള് നല്ലൊരു ഫാമിലി തോന്നതിനും ഉള്ളിൽ ചിലപ്പോ പെയ്യുന്ന ആ ഉള്ളിൽ അവർക്ക് ചിലപ്പം പൊട്ടി തെറിഉണ്ടായി നമുക്ക് അടുത്തറിയാന്ന് പറഞ്ഞ ക്കറിയാം
ആ പുറമേക്കെ ആ ചിലപ്പോം എത്രയായാലും അവരുടെ ഭർത്താവിന്റെ ഫാമിലി അല്ലേ അവര് നാണം കെടണ്ട
നാണം കേടെണ്ടെന്ന് ഓർത്ത് ശരി നമ്മള് മിണ്ടാതെ സൈലന്റ് ആയിട്ട് നമ്മള് നിൽ കു വേ
അതെ അതെ അതെ അവിടെയാണ് തെറ്റ് ഉം
അതാണ് നമ്മള് ണിക്കുന്ന തെറ്റ് നമ്മള് പ്രതികരിക്കേണ്ടെട്ത് നമ്മള് പ്രതികരിച്ചിരിക്കണം ആ അല്ലാതെ നമ്മൾ ഒരാൾ അടിമയാണ് ഭർത്താവിൻ്റെ അടിമയാണ് അല്ലെ അമ്മായിമ്മയുടെ അടിമയാണ് എന്ന് ചിന്തിക്കെ ചെയ്യരുത്
ഒരിക്കൽ അടിമയായ പിന്നെ ജീവിത
ജീവിതകാലം മുഴുവൻ അടിമ ആയിരിക്കും ആ അതുപോലെ ഉണ്ട് നമ്മള് കെ ട്ടിച്ചു വിട്ട് കഴിഞ്ഞാലും നമ്മുടെ പേരൻസിന് നമ്മടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത് നിനക്ക് അവിടെ എന്ത് പ്രശ്നം വന്നാലും അമ്മയുണ്ട് അച്ഛയുണ്ട് പൊറകിൽ എന്ന് അവർക്ക് നല്ലൊരു ബലത്തോടു കൂടി അച്ഛനും അമ്മയും പൊറകിൽ നിൽക്കണം അപ്പം ആ പെണ്ണിന് ആ മോ ആ മകൾക്ക് ഒരു ധൈര്യമാ അ വീട്ടിലെന്ത് പ്രശ്നുണ്ടെങ്കിലും എന്റെ കൂടെ എന്റെ അച് അച്ഛനുണ്ടല്ലോ എനിക്ക് ന് തിരിച്ച് ചെന്നാലും എൻ്റെ വീട്ടിലെന്നെ കേറ്റും എന്നൊരു ധൈര്യം ഉണ്ടേലും നമ്മള് വേറൊരു ചിന്തിക്ക്യേല ഇതൊന്നുല്ലാതെ വരുന്നവരാണ് ആ മര ന്നത്തെ കുറിച് ചിന്തിച്
അതെ ല്ല അങ്ങോട്ട് പോയാല് കുത്തുവാക് കേ ക്കണ്ടല്ലേ വിചാരിച്ചിട്ട് മരണം
മരണം തന്നേ നമ്മൾ മുന്നേ എടു എടുത്തു പോം എ എന്ന വച്ചാൽ മക്കൾണ്ടെങ്കിൽ മക്കളേം കൂട്ടി അ എത്രയോ ഫാമിനെ നമ്മള് കണ്ടിരിക്കുന്നു എന്നാ നമ്- ഇവിടെ ആ സ്ത്രീക്കൊരു ജോലി ഒണ്ടെങ്കില്- അവളവിടെ പിടിച്ചു നിക്കും അവൾക്ക് ആരേം വേ അവളെ വീട് കെട്ട്യോന് വീട്ടീന്ന് എറക്കി വിട്ടാലും അവക്ക് ജോലിയൊണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാ അവൻ മക്കൾക്ക് വേണ്ടിയായിട്ട് മക്കളെ പഠ ടിപിച്ച് നല്ലൊരു വി വിദ്യാഭ്യാസം കൊടു നല്ല- ജോലി കൊടു പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറഞാ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ സ്ട്രോങ് ആയിട്ട് അത് നിക്കും
ഉം അതെ അതെ അതെ അത അങ്ങനെ ഇല്ലാതെ ത്തോരെയാണ് ശരിക്കും ചൂഷണം ചെയ്യു
ആ മ അങ്ങനെ ഇല്ലാത്തവരെയാണ് ഈ ചൂഷണത്തിന് അതേ സത്യമാണേ ഇങ്ങനെ ഇല്ലാത്തവരാണ് ഈ പാവങ്ങളെ പോലെ അടിമയായിട്ട് ഇര്ന്ന് പൊന്നേ അവർക്ക് ത് അപ്പൊ എതിർത്ത് പറയാൻ നും കഴിവില്ല എറക്കി വിട്ടാൽ വേറൊരു വീട്ടിലേക്ക് പോകാനുംവില്ല മക്കളെ ഓർത്ത് മരണി
കല്യാണം കഴിക്കുന്നതെകിൽ പിന്നെ പറ
പറ അത് പറയുകയും കൂടെ സത്യവാണെ തിരിച്ച് വീട്ടിലും ചെല്ലാൻ പറ്റില്ല നാട്ടി ട്ടുകാരെല്ലാം കുറ്റപ്പെടുത്തും അല്ലെ ആ നീ തന്നെ ആതവളെ മാത്രം പെണ്ണെ ചിലപ്പോ ആണും പെണ്ണും ഒരുപോലെ തെറ്റ് ചെയ്താലും വഴക്ക് കേൾക്കുന്ന ആരായിരിക്കും
പെണ്ണായി
പെണ്ണാരി വഴക്ക് കേൾക്കുന്നത് നീ നോക്കണ്ടായിരുന്നോ നീ എന്തിന അങ്ങനെ പോയിട്ടല്ലേ എന്ന് പറഞ് ആ സ്ത്രീനെ ആരിക്ക വഴക്ക് പറയുന്നത് ഓരോ
അതെതെ ഇനിപ്പോ ഒരുപക്ഷെ പക്ഷെ അവള് ഈ ഇതിന്ന് വന്നതാണ് ഇങ്ങോട്ട് വന്നതാണ് ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നാണെങ്കിൽ പോലും നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണേന് എന്നൊക്കെ ആയിരിക്കും കൊറ നമ്മളതൊന്ന് മൈൻഡ് ചെയ്യണം ഇവർ ഇത് പേടിച്ചിട്ടായിരിക്കും അവിടെത്തന്നെ നിക്കണത്
നിക്കുന്നു അത് അത്തന്നെ പല സ്ത്രീകള അതാണ് നാുകാര് എന്നാ പറയും ഞൻ സ്വന്തം ജീവൻ തിരഞ്ഞെടുത്തു അപ്പം നാട്ടുകാര് എന്നെ കുറ്റപ്പെടുത്തിയാലോ എന്നെല്ലാം പ ഒരു പേര് ടി ഉണ്ട് അയച്ച പേരന്റ്സ് ആണെങ്കിലും വഴക്ക് പറയൂലോ ആ പേടിൽ പുറത്തായിരിക്കും അവരവിടെ എങ്ങനെയാലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കും പക്ഷെ ലാസ്റ്റ് ഒന്നും പറ്റില്ല വരുമ്പോം ആ എന്നാ ചെയ്യും ഇവർ ഒന്നെങ്കിലും ആത്മഹത്യ ചെയ്യും അതാണ് ഇപ്പ നമ്മൾ കാണുന്നത് മുഴുവേ ഉ അതിൽന്നെല്ലാം ഒരു മാറ്റ മാറ്റം വരണം മാറ്റം വരാൻ നമ്മൾ കുടുംബത്താണേലും നമ്മള് കുട്ടികളെ കുഞ്ഞുങ്ങളായപ്പോം തന്നെ നമ്മൾ കുട്ടികള എടുത്ത് പറഞ്ഞു കൊടുക്കണം ആ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വാങ്ങിക്കണം ആ അങ്ങനെയൊരു തരംതിരിവെ അമ്മയ്ക്ക് നമ്മൾ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം ഇപ്പം നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയോടും നമ്മൾ ബഹുമാനത്തോടെ സന്ദരിക്കല്ലേ അവര് നമ്മളോടത്തും ബഹുമാനത്തോടെ ഇത് കണ്ടായിരിക്കണം കുഞ്ഞ കുട്ടികൾ വളർന്നു വരുന്നത്
അതെ അതെ അതെ
അപ്പം അടുത്തെ തലമുറയിലേക്ക് അതൊന്നു ഫോളോ ചെയ്ത് വന്നോളൂല്ലോ പ്പ പറഞ്ഞു കൊട് ക്കണം തെറ്റാണ് അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീധനത്തെ എതിർക്കണം നമ്മൾ സ്ത്രീയെ സ്ത്രീധനം അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ സ്ത്രീ കുടുംബത്തേക്ക് വരുമ്പോൾ നമ്മളെ കുടുംബത്തെ നോക്കുന്ന സ്ത്രീയാ ഒരു ദിവസം മുമ്പേയി ത്തില് ഒരു സ് സ്ത്രീ ആ അമ്മ വീട്ടിലില്ലെങ്കിൽ ആ വീട് ഒറങ്ങീയേന് തുല്യായി പോവും ആഹ് അങ്ങനെയാ ആ ആഹ് അത് എന്നിട്ട് മാ അതൊണ്ട് സ്ത്രീയാണ് ആ വീട്ടിലെ വിളക്ക് എന്നും നമ്മൾ മനസ്സിലാക്കയാണ് ചെയ്യാണ്ടത് അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന കുടുംബത്താണ് ഈ തകർച്ചയും ബഹളോങ്ങളും വഴക്കുകളും എല്ലാം എപ്പഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെയത് ഇതിന്നെല്ലാം ഒരു മാറ്റന്ന് പറഞ്ഞാൽ ഇപ് ഇപ്പം നല്ല വിദ്യാഭ്യാസൊക്കെ സ്ത്രീകൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പം ആ ഇപ്പോഴത്തെ കുട് കുട്ടികളാണെ പറയുന്നുണ്ട് നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം എന്നെനിക്ക് പറയുന്നുണ്ട് ഉം അതെ ഈ വിദ്യാഭ്യാസം കിട്ടു ന്നെൻ്റെ ഒരു മെച്ചമായി ട്ടും തന്നെ പറയാവേ
അതെ അതെ അതെ
പിന്നെ ഹയർസ്റ്റഡീസിനൊക്കെൊ ഇപ്പൊ ഒരുപാട് കുട് കുട്ടികൾ പഠിക്കാനൊക്കെ ആയിട്ട് വിദേശങ്ങളില് രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അതിനൊന്നും ഇപ്പോ ആരും ഒരു വെലക്ക് പറയുന്നില്ല ചെല പേരൻസ് പറയും ആ സ്ത്രീകളാണ് അത്രയും ദൂരം തന്നെ പോകണ്ടാ എന്ന് പറയുവായിരുന്നു ഇപ്പം അതീന്നൊക്കെ മാറ്റം വന്ന് അവരെ പ് പഠിപ്പിക്കാനാണെങ്കിലും നമ്മള് മുൻകൈ എടുത്ത് എത്ര കാ അവിടെ ക്യാഷ് നോക്കെലില്ലാ നല്ല വിദ്യാഭ്യാസം പിള്ളേർക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേരൻസ്
അതെതെ അതെ അതെ അതെ
എന്നാ ചെല സമുദായങ്ങളിൽ ഇത് ഇത് തന്നെ ഉണ് കേട്ടോ എന്നാവെച്ചാ ചെലമ് പഠിത്ത പഠിക്കാൻ പെറത്ത് പോകാതേം അല്ലെങ്കിൽ ഒരു പ്രാ പതിനെട്ട് വയസ്സാകാൻ നോക്കിയിരിക്കും കല്യാണം കഴിച്ച്‌ വിടാൻ
അതെ അതെ
ഈ ചെറുപ്പത്തിലെ കരുതി കെട്ടിച് വിടുന്നവർ ക്കാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് വെച്ചാ പ്രശ്നം വന്നാ പെട്ടെന്നത് അതെങ്ങനെ തരണം ചെയ്യണോന്ന് അവർക്ക് അറിയത്തൂല്ലാതെ വരുവേ.
അതെ അതെ
പെട്ടെന്ന് അവരോരു ജീവിതത്തിലൊരു പ്രശ്നം വന്നാല് ആ ആരോട് ഷെയർ ചെയ്യണം അതിനെ കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ച് തീരുമാനത്തിലെത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഇവർ ശ്രമിക്കേല്ല
ആ
ഉം അവരതും പിന്നെ വലിയ വഴക്കായി അത് ഡിവോഴ്സിന്റെ റ്റത്ത് വരേം എത്തും. അങ്ങനെയൊരു സമൂഹം ഒരു ഇടയ്ക്കുണ്ടത്. പിന്നെ അതിന്നെല്ലാം മാറ്റങ്ങൾ നമ്മൾ ആയിട്ട് കൊ
കൊണ്ട് മ്മ്
പിന്നെ ഡ്രെസ്സിങ്ങിന്റെ ആണെങ്കിലും ചിലര് പറയും ഈ ഡ്രസ്സ്കള് നമ്മള് നല്ല ഫ്രീ ആയിട്ട് നന്നായിട്ട് സം ആ ഡ്രസ്സ് സംസാ ഷാളക്കയിട്ട് നല്ലായിട്ട് ഡ്രസ്സിട്ടാ